ഇയാൾക്കെന്നെ കിട്ടണള്ളൂ വേറെ ആർക്കും അങ്ങനെ വിളിച്ചിട്ട് കിട്ടാറില്ല
ആഹ് ആഹ് ആഹ് അതങ്ങനെ കിട്ടൂലായിരിക്കും എന്തോ
പിന്നെ എന്തൊക്കെയാ വീട്ടിൽ ആരൊക്കെയുണ്ട്
എന്റെ വീട്ടില് അച്ഛനും അമ്മ ചേച്ചി അച്ഛന്റെ അമ്മയുടെ അമ്മ അച്ഛന്റെ അമ്മയും
അതെ ലെ ആഹ് ആഹ് ഒരു ബിഗ് ഫാമിലിയാണ്
അത്‌ ബിഗ് ആണ് സ്‌മോളു ആ അങ്ങനെയ
ആഹ് ആഹ് ചേച്ചിടെ കല്യാണം കഴിഞ്ഞതാ
ഇല്ല എൻഗേജ്മെന്റ് ഒക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ വെച്ച് ഉറപ്പി വാക്ക് ഉറപ്പിക്കത്തില്ലെ അങ്ങനെ
ആഹ് ആഹ് ആഹ് അയ് ശരി ആഹ് പിന്നെ അവിടെള്ള വിവാഹങ്ങളൊക്കെ എങ്ങനെ
ഇവിടെ ഇവിടൊന്നും കൊഴപ്പല്ല ആഹ് ഞാ ചെർ ഞങ്ങള് ഹിന്ദുവും ചേട്ടൻ ക്രിസ്ത്യനുമാ അപ്പം രജിസ്റ്റർ മാരേജ് ആയവാനാണ് ചാൻസ് ഒരുപാട് എന്തോ രജിസ്റ്റർമാരെജ് ചെയ്ത് ട്ട് പിന്നെ നമ്മള് പാർട്ടിയായിട്ട് എന്തെലും വെക്കും
ആഹ് ആഹ് ആഹ്
അപ്പം അങ്ങനെ എന്തേലും
ആഹ് അയ് ശെരി
അങ്ങനാവാനാണ് ചാൻസ് ആപ്
അപ്പൊ ഒരുപാട് ആണോ അയ്ശരി ആഹ് ഉം ഉം അത് ശരി ആഹ് അവര് കണ്ട്ള്ള പരിചയായിരിക്കൂല്ലേ
ആഹ് ഇവര് ഇവര് നേരത്തെ എന്ത് വർക്ക് ചെയ്തോണ്ടിരുന്നപ്പ അങ്ങനെ പരിചയുള്ള അവിടെ നിന്നിരുന്നന്ന് പിന്നെ ച പിന്നെ ചേട്ടൻ ഞങ്ങ ഇവിടെ പോയി കുവൈറ്റി പോയി
ആഹ് ആഹ്
പിന്ന അങ്ങനെയുള്ള ഒരിത്
അയ്ശരി ആഹ് ആഹ് ഇപ്പ അങ്ങനെ കുട്ടികളെ കിട്ടാനില്ലല്ലോ അപ്പ എങ്ങനെങ്കിലും
ആഹ് ആന്ന് പുൾ പിള്ളേരില്ലല്ലോ പിള്ളാർക്ക് എല്ലാർക്കും അഞ്ചിലും ആറിലും തൊട്ടെ ലൈൻ
അതെ ചിരിപ്പിക്കാണ് പണ്ടൊന്നും അമ്മമാര് വേ ണ്ടാന്ന് പറഞ്ഞിരുന്നു കണ്ണുരുട്ടി പേടിപ്പിക്കും പ്പൊ അമ്മമാര് സപ്പോർട്ട് ചെയ്യും.
ഇപ്പ അമ്മമാരട്ത്ത് ആദ്യം വന്ന് പറയുന്ന അമ്മമാരട്തല്ലേ അതുകൊണ്ട് തന്നെ വല്യ സീനും ഇല്ല.
ആയിക്കോടാന്നാ പറയല്
ആഹ് അല്ല വീ ട്ടുകാരും പേടിച്ചിട്ട് പറയും എങ്ങനെ ഉള്ളവരാന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ നമ്മൾ തന്നെ ഇവിടെ പറ അമ്മ പറയാ ആരെങ്കിലും എന്തേലും പറഞ്ഞെങ്കി ത്തെ പറയണേ എന്തേലും എന്തേലും തന്നാ കൊണ്ട് വരണേ വലുതായാലും ഇങ്ങനെ നമ്മുടെ അടുത്ത് പറയത്തില്ല.
മ്ഹ് മ്ഹ് മ്ഹ്
പറയാൻ പറ്റ ത്തില്ല. പിന്നെ നമ്മള് ചെലപ്പോ ആരെങ്കിലും കയ്യിന്ന് വല്ലോം വേടിച്ചു വച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മളെ പോലീസ് പിടിക്കും എന്തിനാ എപ്പഴും പറയും
ആഹ് ശരി
എന്നാ ഓകെ
പിന്നെ അവിടൊക്കെ എങ്ങനെ വല്ല്യ വല്ല്യ കല്യാണങ്ങളൊക്കെ ണ്ടാവാറുണ്ടോ?
ആഹ് ഇവിടെ ഉണ്ട് അങ്ങനെ ഫുള്ള് ഇങ്ങനെ പക്ഷെ ഇപ്പ അങ്ങനെ ആരും ചെലവാക്കത്തൊന്നുല്ലല്ലോ കല്യാണത്തിന് ഒരുപാടൊന്നും ചിലരൊക്കെ ഇല്ലെ ഇങ്ങനെ വലിയ ഇതായി ട്ട് ചെലവാക്കാനൊക്കെ നിക്കുന്നു ആഹ്
ദിവസത്തെ പരിപാടിം ബ്രൈഡും സേവ് ദ ഡേറ്റും പാർട്ടികൾ ഒരുപാട് ദിവസത്തെ
വെക്കും മറ്റേ ഹൽദി അത് മഞ്ഞക്കല്യാണം നീല ക
അതെ ആഹ് ന്ന് ഞാൻ വ്ട നിക്ക്ണ്ട്ട്ടോ ഭക്ഷണം വെറുതെ വേസ്റ്റ ഒരുപാട് ഭ
ആന്ന് നമ്മളെ വെ ടെ നമ്മളെ വീട്ടിന്റെ മണ്ടേൽ തന്നെ അമ്പലം ഉണ്ട് അപ്പൊ സദ്യ കാലത്ത് ഇങ്ങനെ ഫുഡ് വെറുതെ ബാലൻസ് അപ്പൊ അവരിങ്ങനെ വിളിക്കും അത് ബാലൻസ് ഉണ്ട് അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ്. ഒരുപാട് കാണും ചോറും ഇതു കാരണം നമ്മള് അത്രേയും ചോറ് എന്ത് ചെയ്യാനാ പിന്നെ സാ അങ്ങനൊക്കെ കറികളൊക്കെ വേടിക്കും അല്ലാണ്ടൊന്ന് ചോറൊന്നും നമ്മൾ വേടിക്കാന് ഇത്രയും ചോറൊന്നും ഒന്നും ചുമ്മാ കൊണ്ട് ഈ തോട്ടി തട്ടത്തതേ ഉള്ളൂ ഞാൻ.
ആഹ് അതെ അതെ വെർതെ വേസ്റ്റാക്ക പണള്ളോര് വെർതെ കളയും ചെയ്യും പണം ഇല്ലാത്തോരത്
ആന്ന് പക്ഷെ ആ പാവ മ്മള് പാവപ്പെട്ടവരൊ ക്കെ ആണെങ്കിൽ അതിന്റേതായ രീതിൽ എല്ലാം കറക്റ്റായിട്ടുള്ള ഒരു ചെയ്യും
ആഹ് ആഹ്
ആഹ് പിന്നെ അമ്പലത്തി വെച്ച് കല്യാണം ചേച്ചിടത് പറ്റത്തില്ല കാരണം ഇന്റർകാസ്റ്റ് ആയൊണ്ട്. അതോണ്ടെന്നി എല്ലാരും തിരിയും.
ആഹ്
നം ഞങ്ങൾക്ക് പിന്നെ അത്ര പ്രഷർ ഇല്ലെങ്കിലും അവര് ചെറ്ക്കന്റെ വീട്ടിന്ന് ഭയങ്കര പ്രഷ ഷറായിരിക്കും
ആണോ ആഹ്
കാരണം അവര് ക്രിസ്ത്യൻസ് അല്ലേ അവര് ഭയങ്കര പള്ളി അത് ഇത് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു
എന്താല്ലേ ആഹ് ഇപ്പോ അങ്ങനൊന്നൂല്ല ഇപ്പോ എല്ലാരും എല്ലാര്
ആഹ് പഷെ അവര് ചെറുക്കന്റെ ആഹ് ചെറുക്കന്റെ അമ്മയൊക്കെ ഇച്ചിരി സീനാണ് ആഹ് അപ്പൊ അവർക്കൊന്നും താൽ ല്പര്യയില്ലാന്ന് അവര് നേരത്തെ പറഞ്ഞായിരുന്നു
ആഹ് ആഹ്
അങ്ങനെ ഒരിതിലും നിക്കണം
ഉം ഉം അയ്ശെരി ഇന്നാ അത് അച്ഛന് കാലിന് വയ്യാ കാലും ഇപ്പൊ കൊറച്ചായി കാലിട്ടിങ്ങനെ കൊറച്ച് ബാക്കി നടക്കുമ്പോ കൊറച്ചൊന്ന് വലിഞ്ഞിട്ടാ വലിച്ചിട്ടാ നടക്കാ
ആഹ് ഇവിടേം ഞങ്ങളെ അച്ഛന്റെ ഇപ്പം സർജറി കഴിഞ്ഞു ഒരു പാറച്ചീള് കൊണ്ടതാ ചെറിയ പാറച്ചീള് കൊണ്ടതാ അങ്ങനെ കൊണ്ട് അ ത് വെച്ച് പഴുത്ത് പിന്നെ സർജറി ചെ പിന്നെ തൊടേന്ന് തൊലി ചെത്തി വെച്ച് ഭയങ്കര ഇതായി ഭയങ്കര ഇതൊക്കെ കഴിഞ്ഞിട്ട് നിന്നെതാ
ഒരു തവണ കഴിഞ്ഞതേര്ന്നു ഒരു തവണ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞതാണ് കഴിഞ്ഞ കൊല്ലേ അപ്പൊ ഈ കൊല്ലം അങ്ങനെ മൂന്ന് തവണ ആയിട്ട് കിട്ടും ആര്യവൈദ്യശാലേന്നെ ആഹ് അപ്പം അടുത്ത തവണത്തെ ഇന്ന് വന്നതാണ് ഇനി ഒരു തവണയും കൂടി ഇണ്ടാവും അടുത്ത കൊല്ലം
ആഹ് അവിടെ അടുത്ത് തന്നാണോ അതോ ദൂരൊണ്ടോ നമുക്ക് വീട്ടിന്ന് പോയിട്ട് വെരാൻ ആഹ്- ആഹ്
ഉം അങ്ങനെ എന്നാലും കൊഴപ്പെല്ല്യാ ഫ്രീ ആണെല്ലാം ഭക്ഷണ ആയാലും മരുന്നും ഉഴിച്ചിലും ഒന്നും കാശ് കൊടുക്കണ്ട നമ്മള് പൊറത്ത്ന്നാണെങ്കെ ഒന്നൊന്നര ലക്ഷം കൊടുക്കണ്ടേ ഉം ഉം ആര്യവൈദ്യശാലല്ലേ കോട്ടക്കൽ ആര്യവൈദ്യശാല കേട്ടിട്ട്ണ്ടാ
ആഹ് ആഹ് ആഹ്
നാടൻ മരുന്ന് ആഹ് ഒക്കെ ഫ്രീ ആണല്ലോ എവിടുന്ന് എത്ര ദൂരത്ത്ന്ന് വെരുന്ന് ആൾക്കാര് ആന്ധ്രാ ബ ഗൾഫ്
അപ്പൊ അവർക്ക് എന്താ ഇതില് ലാഭം ഫ്രീ ആയിട്ട് വെക്ക ചെയ്യുമ്പം
അത് ഇവിടുത്തെ വകയില് അങ്ങനെ ചെയ്തതാണ് ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണന്ന്ള്ള
ആഹ് ഫ്രീ ആയിട്ട് അതൊരു കണക്കിന് നല്ലതാ
ആഹ് കൊറെക്കണ്ടേ പണ്ടേ ഇള്ള ഇതല്ലേ
ആഹ് ഒരുപാട് ആളൊണ്ട് അപ്പം നേരെത്തെ വെരണം അല്ലേ
ഏഹ് വാ രണ്ട് വാർഡൺ സ്ത്രീകൾക്കും രണ്ട് വാർഡ് പുരുഷന്മാർക്കും
ആഹ് ആഹ് ആഹ് ആഹ് അവിടെ സ്റ്റേ ഒണ്ടോ?
ആഹ് ഇണ്ടേ സ്റ്റേ പതിനഞ്ച് ദിവസം നമ്മള് നിക്കണം രാത്രി അമ്മ നിക്കും അമ്മ അംഗൻവാടി ടീച്ചറാണ് അപ്പ അമ്മ ജോലി കഴിഞ്ഞ് വെരും രാത് ത്രിയാവുമ്പഴേക്കും ഞാന് രാവിലെ മക്കളെ പറഞ്ഞയച്ചിട്ട് ഞാനും വെരും അങ്ങനെയാണ്
അപ്പൊ അങ്ങനെയൊക്കെയാ
പക്ഷെ അത് ഒരു കണക്കിന് നല്ലതാ ഫ്രീ ആയിട്ട് ഇത്രയും നല്ലോ ണം ചികിത്സിക്കാൻ പറ്റുന്നറിയാ
ആഹ് ആഹ് അടുത്തുള്ളതുവാണ് എത്രയോ ദൂരത്ത്ന്ന് ഇതിനായിട്ട് വെരുന്ന് നിലമ്പൂര് കോഴിക്കോട് കൊല്ലം ഇപ്പൊ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുന്ന് ഒരാള് ഒന്ന് പോയി വടെണ്ടായിര്ന്നു. ആഹ് ഉഴിച്ച്ല് കഴിഞ്ഞ് പോയി ഇപ്പൊരാന്ധ്ര ആന്ധ്രേന്ന് വന്ന്ട്ട്ണ്ട്.
ക്കൊ ആഹ് ആര്യവൈദ്യശാല കേട്ടിട്ടുണ്ടേലവടെ ഫ്രീയാന്ന് ഞാനിപ്പഴാണറിയണത്.
ആഹ് എല്ലാം ഫ്രീയാണ്. ഉം ദൂരത്ത്ള്ളൊരൊക്കെ എടക്ക് വന്ന്ട്ട് മെര്ന്ന് വാങ്ങി പോവും. ഓ നമ്മളെ ആഹ് ഉഴിച്ച്ൽനൊക്കെ ബുക്ക് ചെയ്ത് പോവും മൂന്ന് മാസം കഴിഞ്ഞാ അവര് വിളിക്കും.
ബുക്ക് ആഹ് ആഹ് ആഹ് ക്ഷത് നമ്മക്ക് നല്ലത്.
ഉം പതിനഞ്ച് ദിവസത്തിന് മെര്ന്ന് വേണ്ട്യേ അമ്മളെ വീട്ട്ന്ന് വന്ന് വ്ട്ട് നിക്കേ വേണ്ടൂ അമ്മള ഉം ആരോഗ്യം കഴിഞ്ഞാ ഒരു പ ത്തിരുവത് ദിവസം അമ്മള് വീട്ടി ചെന്നാല് റെസ്റ്റ്ട്ക്കണം. വല്ലാണ്ട് ഭാരൊള്ളെ ചെയ്യേണ്ടച്ചാ മതി. ഉം ഫ്രീയല്ലേ. ഉം ഉഴിച്ചിൽന്നൊക്കെ പറയുമ്പോ പൊറത്ത്ന്ന് വന്ന് പ്രകൃതി ചികിത്സക്കെന്നെ എന്ത് റെയ്റ്റാ. പ്രസവ ശുശ്രൂ രക്ഷക്കൊക്കെ ഭയങ്കര റെയ്റ്റല്ലേ. ഉം ആഹ് അപ്പൊ ഇതോക്കുമ്പൊ ലാഭാണ്.
ആന്ന് ആത് വെച്ച് നോക്കാണെങ്കി ഇത് ലാഭകരാണ്.
പിന്നെ ഫ്രീ മര്ന്നുണ്ട് ഇഷ്ടം പോലെ ത് എല്ലാ ആൾക്കാരു എല്ലാ ദിവസം മര്ന്ന് വാങ്ങിക്കും. ഒരെ റ്റ ദിവസം ലീവില്ല ശനിം ഞായറൊക്കെണ്ട്.
ഉം അപ്പാത്തൊരെണക്കിലും ആഹ് അപ്പാത്തൊരെകണക്കിലും നല്ലതാ.
ഉം ഉം അത് ഒന്നും രണ്ടും മര്ന്നൊന്നല്ല അരിഷ്ടം, കഷായം ലേഹം, തൈലം അമ്മള് എൺ ചെമ്പരത്ത്യാദി എണ്ണക്കെ കിട്ടും.
ആഹ് ഞങ്ങള് വ്ട്ത്തെ ഞങ്ങക്ക് വ്ടെ അട്ത്തൊണ്ട് വൈദ്യശാല. അതാര് തല്ല അല്ലാത്ത വൈശ് വൈദ്യശാല അമ്മള് പൈസൊട്ക്കണം അപ്പൊ അവടെ കോയാണെനിക്ക് അല്ലാത്ത ഇംഗ്ലീഷ് മര്ന്ന് പിടി ക്ക്യത്തില്ല പെട്ടെന്ന് മാറത്തൊ എനിക്കങ്ങ് പെട്ടെന്ന് അലർജിയ വിയർപ്പിൻ്റെത് അല്ലാതെ ങ്ങനെ സ് കിങ്ങ് ങ്ങനെ മാറും ഈ ചെലെ സോ പ്പിന്റെ അലർജി പിന്നെ എനിക്കിപ്പോ അവ്ട്ട്ത്തെ സോപ്പ് അവ്ട്ത്തെ എണ്ണ അതൊക്കെ പറ്റതൊള്ളു.
ആഹ്
ആഹ്
പിന്നെ
പിള്ളാരെപ്പവരും
പിള്ളേര് ഒരാള് മൂന്നരാവുമ്പഴേക്ക് വെരും. നാലുമണി ഒരാമ്പഴേക്കും നാലുമണ്യാവുമ്പഴ്ക്കും വെരും. അപ്പഴേക്ക് ഞാനങ്ങടെത്തു. ഉം ഉം
അപ്പഴത്തേക്ക് അം അമ്മാടെ വെരു പ് അട്ത്താണ് വടാ
അമ്മയ്ക്കി തേപോലെ രണ്ട് ബസ്സ് കേറി വരണം.
ആന്നോ
ആഹ് ഉം പിന്നെ
ചേച്ചി അവ്ട്ന്നാണോ ഫുഡ് ചേച്ചിക്ക്‌?
ആഹ് ഇവട്ന്ന് അച്ഛന് മാത്രം കിട്ടും. രണ്ടാമത്തെ അല്ല രോഗികൾക്ക് ക്ക് കൊട്ത്തെയ്ന് ശേഷം ബാക്കിണ്ടെങ്കി ബൈസ്റ്റാ കിട്ടും. ആ ഒര് ഉം.
ഞങ്ങള് ഈ എട ക്ക് ഫുള്ള് ഹോസ്പിറ്റലായിരുന്നു അച്ഛനേം കൊണ്ട് സർജറി എന്നും പറഞ്ഞ് പക്ഷെ അവടെ ഇങ്ങനെ നമക്ക് ബൈ സ്റ്റാൻ്റേ തെ നമ്മള് വെളിൽന്ന് തന്നെ വേടിക്കണം ഇപ്പൊ ഭയങ്കര വിലയില്ലേ എല്ലാത്തിനും വില കൂട്ടിയൊണ്ട് ഫുഡിനും അത്ര ക്വാളിറ്റി ഇല്ല ഭയങ്കര കഷ്ടമായിരുന്നു പിന്ന നമുക്ക് വീ വീട്ടിന്ന് കൊണ്ടുവരാൻ മൂന്ന് ബസ്സ് കയറണം ഞങ്ങൾക്ക് ഇവിടെ നല്ല ദൂരമുണ്ട് അപ്പൊ ഇത്രയും ഇതായിട്ട് വരുമ്പോൾ ഭയങ്കര കഷ്ട ആ പൈസ നോക്കുവാണെങ്കിൽ നമുക്ക് അതും കൂടി ഇട്ട് ഫുഡ്ടിച്ച് അവിടുന്ന് കഴ പിന്നെയല്ല
ആഹ് ആഹ് ആഹ്
ഉം
പിന്നെ
ചേട്ടനാന്താ ജോലി
ചേട്ടൻ ഇവിടെല്ല ഗൾഫിലാണ്
ആന്നോ
ഉം സൗദിയിലാണ്
ആഹ് ഇപ്പൊ എത്ര നാളായി പോയിട്ട് കൊറേ ആയോ കൊറെ ആയോ ചേട്ടൻ പോയിട്ട്
ചേട്ടപ്പ അമ്മ അടുത്ത് മരിച്ചിരുന്നു അപ്പൊ വന്ന് പോയിട്ടപ്പ ആറു മാസയി
ആഹ് ആഹ്
ഉം ഉം
ആഹ് അമ്മയ്ക്ക് എന്താ പറ്റി എങ്ങനെ മരിച്ചു
ഏഹ്
ആ അമ്മയ്ക്ക് എന്ത്‌ പറ്റി
ഏട്ടാ
കേരള
ഏഹ്
ചേട്ടന്റമ്മക് എന്തു പറ്റി
അമ്മയ്ക്കി അമ്മാ ഈയ് ലിവർ സിറോസിസ് ഒണ്ടല്ലോ
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് അത് വന്നിട്ടെ അങ്ങനെ ആയതാ വയ്യാണ്ടേയ്താ വയ്യാണ്ടേയി പിന്നേ അബസ്മാരും ഉണ്ടായിരുന്നു പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചെതാണ് കുറേ അങ്ങന കെടപ്പിലേരുന്നു രോ
ആന്നോ
മ്മ് പെട്ടെന്നറ്റാക്ക് വന്നട്ട് അങ്ങ് മരി
അത് ശരി ആഹ് അതൊക്ക കഴിഞ്ഞ് പോയി ഇപ്പാന്നെങ്കി പെട്ടെന്നല്ലേ ഈ വായു ഒക്കെ കേറിയിരുന്ന് പെട്ടന്ന് നെഞ്ച് വെലങ്ങി
ആഹ് അതെ അതെ അതന്നെ ഞങ്ങക്ക് അറിയില്ലേരുന്ന് ഇതാണ് സംഭവംന്ന് അഭസ്മാരൊക്കെയാണെന്ന് വെച്ചിട്ടേ പെട്ടന്ന് നൊരേം പതെക്കെ വന്നത് കണ്ടപ്പ അതായിരിക്കുംന്ന് വിചാരിച്ചു പക്ഷേ ഹോസ്പിറ്റലിലെത്തിയപ്പെഴേക്കും ആംബുലൻസ് കൊണ്ടോയി ഹോസ്പിറ്റലെത്തിയപ്പെഴേക്കും മരണപ്പെട്ടി
അശ്ശോ ആഹ്
പിന്നേ പ്രായം നോക്കിട്ട് അറുവത് അറുവത്തിമൂനൊക്കെ ആയിട്ടൊള്ളൂ ആൾക്ക് പക്ഷേ ഇങ്ങനെ ഈയ് ഈ അപസ്മാരും മറ്റ് അസുഖങ്ങളൊക്ക ഒണ്ടായ്ന് പ്രായം തോന്നിക്കുവാളേനെ ഒരുപാട് മരുന്ന് കഴിക്കണ കാരണേ മ്മ് ആഹ് പണിയങ്ങനെ ചെയ്യൊന്നുല്ല്യ ഫുൾ കെടത്തം തന്നെയാണാള് ഞാൻ കല്യാണം കഴിഞ്ഞ്ട്ട്പ്പ പ പതീനേഴാമത്തെ വർഷാണ് ആഹ് അത്തറീം ഞാൻ ചെന്ന അതേ മുതെലേ അതിന് മുന്നത്തെ അവസ്ഥ എനിക്കറിയില്ല എങ്ങനേന്ന് ഇന്നേ മുതലേ ആള് കെട ഇങ്ങനേ ഭഷ് കട് ജോലിയൊന്നും ചെയ്യൂല്ല്യ ഇല്ല്യ ഇല്ല്യ ഇങ്ങനെ ഇരിക്ക്യാ ന്നെ ഭക്ഷണം കഴിക്കാൻ ണീക്ക്യാ അത്രയൊക്ക തന്നെ അബസ്മാരം ഇള്ളതോണ്ട് അവിട്ത്തച്ഛന് വല്ലാണ്ട് അങ്ങനെ അടുക്കളേൽക്ക്യൊന്നും അട് പ്പിക്കില്ല്യാര്ന്നു തീയൊക്കെ അല്ലേ ല് ഇതെങ്ങാ പെട്ടെന്നൊക്കെ വീണ് കഴിഞ്ഞാലൊക്കെ ഉം അപ്പ അച്ഛൻ തന്നെ ഒരുവിധം പണിയൊക്കെ ജോലി ചെയ്യും
ഓഹ്
ഉം പിന്നെ അടിക്ക്യാനും തൊടയ്ക്കാനൊക്കെ അട്ത്